ഓ
ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോ മഴയുണ്ടോ
മഴ ഇപ്പ ഇല്ലാട്ടോ
ആഹ് എവ് എവിടെ എവ്ടെ ഇപ്പൊ മ ഇവിടെ ഇപ്പ മ ഇപ്പ മഴയില്ല പക്ഷെ നല്ല തണുപ്പ്
തണുപ്പുണ്ടല്ലേ ഇവിടെ രാ മഞ്ഞ് വീഴ്ച ഉണ്ട് ഇപ്പൊ വെളുപ്പിന് വെളുപ്നെ ആവുമ്പോ
ആഹ് ഇവിടെ ഓൾറെഡി തണുപ്പ് തന്നെയാണ്ല്ലാ ദിവസവും അപ്പൊ പിന്നെ ഇപ്പം നല്ലോണ്ണം മഴയായൊണ്ട് കുറച്ചും കൂടെ തണു ഭക്ഷണം കഴിച്ചോ
കഴിച്ചില്ല കഴിച്ചില്ല
എന്താ അവിടെ ഇന്ന്
ഇന്ന് ചോറും അഹ് നെത്തോലി നെത്തോലിന്ന് പറയണ് ചെറിയ മീനറിയോ അവിടെ ആഹ് ആഹ് അവിടെ നെത്തോലി കറിയുണ്ട് വറുത്തതും ഉണ്ട് പിന്നെ പയറ് ആഹ് തേങ്ങ അരച് തേങ്ങ അരച് തേങ്ങ അരച് വെച്
കൊടംപുളി എല്ലു ഇടൊ അപ്പൊ
ആ പുളിയൊക്കെ ഇടും
അല്ല കൊടംപുളി ഇട സാദാപ്പുളിയട ഓരോരൊ സ്റ്റൈൽ അല്ലെ ആഹ് പയറ് വർഗും
വേറെന്തൊക്കെയാ മക്കളെക്കെ ഉണ്ടോ
ആ മക്കള് രണ്ടാളും ക്ലെ കൊണ്ട് കളിക്കാ ഒരാള് എൽ കെ ജി യില് ഒരാൾ ഒന്നില് ഒന്നില്
വന്നില്ലേ എനിക്ക് ഒരാളുണ്ട് ഇവിടെ ഇത്താടെ രണ്ട് മക്കള ഉണ്ട് അപ്പൊ അടിയും ബഹളം ഓക്കെ ആണ് എട അപ്പൊ ഞാൻ എന്റെ ആൾനെ എടുത്ത് കൈ വെച്ചേക്കാ
ആഹ് ഇവിടത്തെ ആള് കൊറച്ചു സ്നേഹം പിന്നെ അടി
അടിയ ഹ
ഉം
എ രണ്ടു പേരല്ലേ
ആ രണ്ടു പേര് അപ്പൊ കുട്ടി ചെറ്താ
അഞ്ചു വയസ്സുണ്ട് ആൾനെ നഴ്സറി പ്പൊക്കോണ്ടിരിക്കുന്നു ആ അഞ്ചു വയസ്സ് ഉണ്ട് അഞ്ചു വയസ്സ്
തേച്ച്
അത്രോം വിട്ടില്ല അവക്ക് ഇത്തിരി ഹെൽ പ്രഷ് ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കേട്ടാ അവക്ക് അഞ്ചു വയസ് ഉണ്ടെന്നുണ്ടെങ്കിലും അവക്ക് ഒരു രണ്ടര വയസ്സിന്റെ വളർച്ചയൊക്കെ ഒള്ളു അതുകൊണ്ട് എപ്പഴും നേഴ്സറിയിൽ തന്നാണ് പോവുന്നത്
ഇവിടെ നാലു വയസ്സായെങ്കിലും രണ്ടു വയസ്സ് പോലെ ഇല്ലൂ കാണാൻ
ഉം ഇത് കാഴ്ചയെ മാത്രല്ല ഇത് ഇവക്ക് ക്രോമസോമിന് പ്രശ്നമുണ്ട്
ആഹ്
ക്രോമസോൺ സെല്ല് ഇനി ഇച്ചിരി പ്രശ്നമുണ്ട് അവൾടെ ഡെവലപ്മെന്റ്സ് നെയോക്കെ ഇതാക്കിയ ജീനുകൾ നഷ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ എല്ലാത്തിനും താമസാണ് ഇപ്പ അഞ്ച് വയസ്സാവ്ന്നു കറക്റ്റ് പക്ഷെ ആൾക്കൊരു രണ്ടര വയസ്സിന്റെ ഇതേ ഒൾ വളർച്ചയെള്ളൂ
അപ്പോ അത് ഇതാ
നമ്മള് കാണിക്കുന്നുണ്ട് ആശു പത്രി കാണിക്കുന്നുണ്ട് ഇതാക്കാൻന്ന് പറയുമ്പോ ഒരു പരിധിവരെ ഇങ്ങനാവുള്ളൂന്ന് ഡോക്ടർമാർ പർഞ്ഞേക്കുന്നത്
ആഹ് ഒരു ഒറ്റ കുട്ടിയല്ലേള്ളൂ
ഒരാളെള്ളൂ ഒരാളെ ഒള്ളൂ നമുക്ക് അടുത്ത കുഞ്ഞിനെ നൊ ആഹ് മോളാ അടുത്ത കുഞ്ഞിനെ നോക്കുവാണെന്നുണ്ടെങ്കില് നമ്മക്ക് ടെസ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് അതിലൊന്നും കൊഴപ്പല്ലെന്നുണ്ടെങ്കി മാത്രെ നമുക്ക് അടുത്ത കുഞ്ഞിനെ നോക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയാ ഉം
അപ്പൊ എന്റെ ഏട്ടന്റെ വൈഫിന് എല്ലാരിക്ക് ഒരു സൂചി വെച്ചിട്ടുണ്ടായിന് അപ്പോ അവരെ ഏട്ടത്തിടെ കുട്ടിക്കൊരു ഇതുണ്ടായോണ്ട് അത് ഇതാവണ്ട വെച്ചിട്ട് ഒരു ഒരു സൂചി വെച്ചിട്ടുണ്ടായി ഒരു മൂ രണ്ടോ ആണ് ആഹ് അല്ല ഇപ്പൊ കുട്ടിക്കൊന്നും കൊഴപ്പന്നുണ്ടായിട്ടില്ല രണ്ട് കുട്ടികളായി
ആയി ആഹ് ഹാ ഹാ
അതോ ഒരു കുട്ടിക്ക് ഇത് തീരെ എണീക്കാനേ കയ്യാ തായി ഒരു ഏട്ടത്തിന്റെ കുട്ടിക്ക് അപ്പൊ പിന്നെ ഡോക്ടർമാർക്ക് അങ്ങനെ എന്തോ ഉണ്ടോ ചോദിച്ചോണ്ട് അവര് ഇൻജെക്ഷൻ വെക്കണെന്നു പർഞ്ഞ്
ഓ ഹോ ഹോ ഹോ ഉം അതും നമുക്കിപ്പം കുഞ്ഞ ഇപ്പം ഗർഭിണിയായാ തന്നെ ആയാല് നമുക്ക് അതിന്റേതായ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെണ്ടാവും ഇനി ആഹ് എല്ലാം നോക്കിയിട്ടേ അവര് എന്താന്ന് വെച്ചാ പറയത്തൊള്ളൂ ഇനി രണ്ടാമതൊരു കുഞ്ഞാവാണന്നുണ്ടെങ്കി നമ്മളെന്തായാലും നോക്കുന്നില്ല ആൾടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആൾക്ക് ഇപ്പഴും ചികിത്സയ്ണ്ട് ഒരു മാസത്തി നാലുവട്ടൊക്കെ പോണം ഹോസ്പിറ്റൽല്
ആഹ്
അതുകൊണ്ട് പിന്നെ
തറാപ്പി അങ്ങെനൊന്നും ചെയ്യേണ്ടെ വെരോ
പ്പിയുണ്ട് ഫിസിയോ തെറാപ്പി സ്പീച്ച് തെറാപ്പിണ്ട് രണ്ട് തെറാപ്പിണ്ട് ആള് നടക്കും ഓട ത്തില്ലാ ഓടാൻ ഒള്ള താെടക്കം ആയിട്ടേ ഒള്ളൂ ഇങ്ങെനെ ചെറ്തായിട്ട് തായി വരത്തേ ഒള്ളൂ സ്പീഡ് കൂടുമ്പോ ആൾക്ക് ബെലെക്കാെറവാെക്കെ ഇണ്ട് കെട്ടോ എല്ലാം കൊണ്ടും ആൾക്കൊരു എല്ലാം കൊണ്ടും പുറകിലോട്ടാണാള് അപ്പം അതുകൊണ്ട് പെട്ടെന്നൊന്ന് ഓടാനൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കി ആള് പെട്ടെന്ന് വീണ് പോവും അങ്ങെനെയെക്കെയാ എല്ലാം ശെരിയായി വരും ഉം വരുന്നുണ്ട് കെട്ടോ പഴേതിലും ആള് നല്ല ബെറ്റ്റായിട്ട് വരുന്നുണ്ട്
ല്ല ഓരോരോ കുട്ടികള് എണീക്ക്ന്നേ ഇല്ലല്ലോ കാ കടക്കയിൽ തന്നെ അല്ലെ അങ്ങെനെ വെച്ച് നോ ക്കുമ്പോ നമ്മ ആഹ് കൊർച്ചും കൂടെ ഇതായില്ലേ
ആഹ് ഓരോ കുഞ്ഞുങ്ങള് അങ്ങനാണ് അതേലെന്നെ നമ്മളിപ്പോ ഒരു ആശുത്രീ പോയി നോക്കുമ്പം നമ്ക്കറിയാട്ടോ നമ്മെടെ കുഞ്ഞിനൊന്നും ഇല്ലെന്ന് തോന്നും അവിടെയൊക്കെ പോവുമ്പാെ നമുക്ക് തോന്നും തോന്നൂന്നല്ല സത്യ ആണ് നമ്മുടെ കുഞ്ഞ് ഓരോ കുഞ്ഞ് അൻ പത്ത് വയസ്സായ കുഞ്ഞുങ്ങളെ പോലും അമ്മമാര് എട്ത്തെണ്ടാണ് വെര്ന്നേ അതും അവറ്ടെ ഉപദ്രവം
നമ്മക്കാെര് കുട്ടിനെ അറിയാം ആഹ് കുട്ടി ഉപദ്രവി ക്കൊന്നുല്ല പതിനഞ്ച് വയസ്സായി പക്ഷെ കടത്തത്തി തന്നെയാണ്
ഓഹ്
അയ്ന് അയ്ന് താഴെ കുട്ടികളായി പക്ഷെ മൂത്ത കുട്ടി അങ്ങെനെ ആവ്മ്പം പതിനഞ്ച് വയസായിട്ടും കെടക്കുമ്പോ എത്രെ കൊല്ലായിട്ട് അവരെ അത് ആ കുട്ടിനെ
ക്കുന്നുണ്ട് അങ്ങെനേലേ ഉം
ത്ക്കെ എൻഡോ സൾഫാന്റെ ഇത് ഇന്റെ ഇതാണ്
ഓഹ് ഓഹ് ഓഹ് ഓഹ് ഓരോ കുഞ്ഞുങ്ങളെ കാണ്‌മ്പ നമ്മക്കാെരിത്ണ്ടാ പിന്നേ നമക്കിപ്പം മറ്റൊരു കുഞ്ഞിനെ നോക്കുമ്പഴേ പ്പ ഇവൾടെ പ്രായത്തിനുള്ള കുഞ്ഞിനെ നോക്കുമ്പഴേ അപ്പം ആ ഒ ഒരു നല്ലൊരു കുഞ്ഞാ ഒരു മോളെ നോക്കുമ്പം എനിക്കിവളെ നോക്കുമ്പം ഭയെങ്കെരെ വെഷെമാണ്
അതൊക്കെ റെഡ്യാവും അത് അപ്പം മറ്റേ കുട്ട്യേളിം കൂടി ഓർത്താതി ഒന്നും കയ്യാത്ത മ്ണ്ടാത്ത അങ്ങൻത്തെ കുട്ട്യാളും ഇല്ലേ
അത് നമ്മള് ആശുപത്രില് പോവുമ്പം അത് നമ്ക്ക് താ അതേ അപ്പൊ ഞാൻ പലപ്പോഴും മനസ്സിൽ വിചാരിക്കും എന്റെ കുഞ്ഞിനൊരു കൊഴപ്പോം ഇല്ല അവളെല്ലാം ചെയ്യാച്ച്
ആഹ് മെല്ലെ മെല്ലെ കൊർച്ച് താമസംണ്ട് വേറെ കൊഴപ്പൊന്നും ഇല്ലല്ലോ അത് ശെരിയാവും വേറെ കുട്ട്യേളൊന്നും ഞമ്മക്കങ്ങെനെ കാണുമ്പോന്നെ സങ്കടാവും ഒന്നും ആക്കാൻ കഴിയാ മ്ണ്ടാൻ പോലും കയ്യാത്ത ആള് ഇണ്ടാവ്ണില്ലെ
ഉം
ത് ഞമ്മെളെ കുട്ടി എത്രെയോ ഭാഗ്യവാ ഭാഗ്യവതിയാണ് മല്ലെ ചെയ്യും കൊർച്ച് സമയട്ക്കും അത്രേ ഇള്ളൂ
അത്രേയുള്ളൂ വേറൊന്നും അല്ലെടാ ആവശ്യങ്ങള് പറയൂലവള് അതാണ്
അതും മെല്ലെ മെല്ലെ അത് സമയാവുന്നല്ലെ ഞമ്മെക്ക് അങ്ങെനാെര്താ ഒന്നും പറയാത്ത ഒന്നും ചെയ്യാത്ത മ്മ എല്ലം രക്ഷിതാക്കെളെന്നെ ചെയ്യ്ന്ന എത്ര കു
പിന്നെ ഒണ്ടാെണ്ടാെണ്ട് ഒരുപാട് പേരെങ്ങനെയുണ്ട്
അപ്പൊ അമ്മളെ കുട്ടി അങ്ങനൊന്നും ഇല്ലല്ലോ
ഉം എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
ഇല്ലടാ ഞാന് പഠി പി എസ് സി പഠിക്കുന്നുണ്ട് മൊബൈലില് വീട്ട് തന്നെ ഇനിയിപ്പ കൊറെ എണ്ണം വിളിക്കുന്നത് ഇപ്പ മക്കള ഇപ്പല്ല മോനും കൂടി പോവാൻ തൊടങ്ങി ഇനി കൊറച്ച് എനക്ക് സമയം കിട്ടുവല്ലോ
കിട്ടും ആഹ് ആഹ് ആഹ്
ഇത്ര കാലം ഒരാൾ അംഗൻവാടി ആഹ് അത് കഴിഞ്ഞ് അടുത്താളതായി അങ്ങനെ ആയി എല്ലാം ഇതാവുമ്പോ രാവിലെ രാവിൽത്തെ ഭക്ഷണം കൊണ്ടോണം ഉച്ചക്കത്തെ ഭക്ഷണം കൊണ്ടാ അതുകൊണ്ട് എന്റെ വേം പണി കഴിയും പിന്നെ ഞാന് വൈന്നേരം വരെ ഒ ആഹ് ഭർത്താവ് ഉച്ചക്ക് കഴിക്കാൻ വരും അപ്പം ആ ആഹ് എല്ലം റെഡി ആയല്ലോ പിന്നെ എനക്ക് ചിന്തിക്കേണ്ട ആ അലക്കാ എന്തെങ്കും ഇണ്ടെങ്കിലല്ലേ ഇതാക്കണ്ട ണ്ട് രണ്ട് മൂന്ന് ദിവസോക്കെ അലക്കും അത് ഒ ഒന്നൊണക്കാ ക്കെ കഴിഞ്ഞിട്ട് വേണ്ട അടുത്ത ഓണ
പിന്നല്ലാതെ ഇപ്പഴ്ത്തെ മഴയത്തെല്ലാം കൂടെ അലക്കിയിട്ടിട്ട് എന്ത് ചെയ്യാനാ
ആഹ് അപ്പൊ പിന്നെ അങ്ങനെ മക്കള യൂണിഫോം ഇതാക്കിട്ട് ഉള്ളിലിടും
ന്താണ് പ്രശ് ആഹ് വേർ
ഇല്ല മക്ക് അത് യൂണിഫോമേ പ്രശ്നള്ളൂ ബാക്കി പ്രശ്നല്ല അതൊന്ന് ഏഹ് ഇതാ പ്രശ്ന നല്ലൊല്ലോ അത് ഇപ്പൊ ആകെ വന്നിട്ട് കൊറച്ച് സമയം ഇട്ട് പിന്നെ പോകും പിന്നെ വന്നാള്ള തന്നെ ഇടും പിന്നെ അങ്ങനെ ഇതാക്കുന്നൊന്നും ഇല്ലല്ലോ കളിക്കാനും മണ്ണ് പോവാനോ പൊറത്തിറങ്ങുന്നോ ഒന്നും ഇല്ലല്ലോ ഉള്ള്
അങ്ങനെയൊന്നും ഇല്ലല്ലേ ആഹ്
ഇല്ല
ഉം പൊറത്തേക്ക് പിള്ളാര് കളിക്കാൻ പോ ട്ടൊന്നുല്ല അത് മഴയായതുകൊണ്ടാണോ അതോ
അല്ലാ പൊതുവെ അങ്ങനെ നമ്മ റോഡ് സൈഡിലാ അപ്പൊ അപ്പറത്തൊന്ന് വീട് നമ്മപ്പ വിടെ റൂമില് നിക്കാ വാടക്ക് അപ്പ പിന്നെ അങ്ങനെയൊന്നും ഇതാവൂല്ല
ഓഹ് അങ്ങനെയൊന്നുല്ല ആഹ് ആഹ്
ആഹ് ആഹ്
അങ്ങനെയൊക്കെ ഉം പിന്നെ രാത്രി കഴിക്കാൻ ഇനിയെന്താ അവിടെ?
ഇവിടെ ഞാൻ പുട്ടാക്കി പു പഴം മതീന്ന് അപ്പൊ ഇവര് വെരുമ്പോ പുട്ട് തിന്നാൻ ഇഷ്ട്ടാ പുട്ടും പഴം ആഹ് എന്നിട്ട് പുട്ട് പുട്ടിന് പഴം വാണന്ന് പർഞ്ഞിട്ട് പഴം വാങ്ങി പിന്നെ അയ് കൊഴപ്പൊന്നുല്ല അയ്പ്പൊ ആഹ് ഭർത്താവ് വെരുമ്പോ ഏഹ് പൊറത്തു പോയിട്ടായില്ലപ്പം കോഴി കൊണ്ടൊരും അപ്പൊ നാളത്തേക്ക് അങ്ങനെ എന്തെങ്ക് ആക്കാ
ആഹ് ഓഹ് ഓഹ്
നിക്കാ
ഉം അങ്ങനെ ആഹ് അതൊക്കെ ഒറങ്ങിക്കോളും ഒറക്കൊക്കെ ഓക്കെയാണ് കൊഴപ്പല്ല
ആഹ്
ഉം ആക്ക് അതിനുള്ള മരുന്നൊക്കെണ്ട് എടക്കൊക്കെ ഇങ്ങനെ ചെലപ്പോ ഇങ്ങനെ കുരുത്തക്കേട് കാണി ച്ചിങ്ങനെ നടക്കുവായിരുന്നു ഒരെടുത്ത് ഇരിക്കാതെ അങ്ങനെയൊക്കെ നിന്ന് സമയത്താറു മാസത്തോളം ആളൊന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് സൈലന്റ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു മരുന്ന് കൊടുത്തായിരുന്നു അങ്ങനെ അത് ഒരാറു മാസം കൊടുത്ത് കഴിഞ്ഞു ഇപ്പഴാണെന്നുണ്ടെങ്കി ആക്ക് ഒറക്കം നല്ല പോലെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മരുന്നാ കൊടുത്തേക്കുന്നെ ഉം അപ്പ അതൊണ്ട് അതുകൊണ്ട് രാത്രി ഒക്കെ നല്ല പോലെ ഒറങ്ങും കുഴപ്പൊന്നു
മരുന്നിന്റെ ഈലാണ് ഒറങ്ങുന്നത്
ആഹ് എന്നും അങ്ങനല്ലാട്ടോ ഞാൻ എല്ലാ ദിവസവൊന്നും കൊടുക്കു അല്ല ല പറയണണക്ക് നമ്മക്കൊരു ബുദ്ധിമുട്ടല്ലേ ന്നും ങ്ങനെ കുഞ്ഞിനിങ്ങനെ മരുന്ന് കൊടുക്കാൻ മൂന്നു മാസത്തേക്കാണ് അവരെഴുതി തന്നേക്കുന്നെ ക്ഷേ ഞാൻ എല്ലാ ദിവസ സൊന്നും കൊടുക്കൂല ഞാൻ അ രണ്ടാഴ്ചേലൊരു മൂന്ന് ദിവസം വല്ലം കൊടുക്കും അ ത്രേഒള്ളൂ. അല്ലേലും ആളൊറങ്ങിക്ക്യോളൂട്ടോ ആക്ക് അങ്ങൻത്തെ പ്രശ്നങ്ങള് ബാ ഷി കാര്യങ്ങള് അങ്ങനൊന്നു ല്ല.
ഉം.
ഉം ഹും.
പ്പവു കുട്ടിക്ക് ഫുഡ് കൊട്തോ.
ആഹ് ഫുഡ് കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട്.
ആഹ്.
ആക്ക് അങ്ങനത്തൊക്കെ ണ്ട് ട്ടോ വയറ് നെറയുന്നന്നും അറിയൂല അപ്പൊ ഞാന്. ഒരുതിരി തിരി യായിട്ടൊക്കെ കൊടുക്കും ആക്ക് ങ്ങനെ എപ്പഴും കഴിക്ക അങ്ങൻത്തെക്കെയാണ്. അക്കറിയൂല വയറെത്ര നറഞ്ഞിട്ടുണ്ടന്നോ അങ്ങനെയൊന്നു ഇല്ല. പ്പ നമ്മളിപ്പാര് കഴിക്ക ടുത്താലും. മാള് വന്ന് കഴിക്ക്യാനൊക്കെ ക്ഷെ വേറൊരു കാര്യണ്ട് എന്റെ ഞാ എന്റെ ഭാ ത്രത്തിന്നല്ലാതെ വേറെ ആരുടെം ഭാ ത്രത്തിന്നവള് കഴിക്കൂല പ്പൊ വേറാരെങ്കിലും. ആഹ് ഓക്കെ ഓക്കെ ഓക്കെ.